ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ ഹലോ
ഹലോ
ഹലോ കേക്ക്ന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്തൊക്കെ വിശേഷങ്ങൾ സുഖല്ലേ
ആഹ് സുഖാണ് എന്തൊക്കെ നിന്റെ വിശേഷങ്ങള് കൊറേ കാലായല്ലോ നീ വിളിച്ചിട്ട് ഞാൻ നിനക്കൊന്ന് വിളിക്കണം കര്തും
ആഹ് ഞാന് ഇവിടെല്ലേയ്ന്നു ഞാൻ ഞാന് വിടെ ഇല്ലേയ്ന്നു ഞാനൊരു ട്രിപ്പ് പോയതായിരുന്നു അതോണ്ടാ ഉം അവിടെ മഴണ്ടോ മഴണ്ടോ
ഇവിടെ വല്ല്യ മഴയൊന്നും ഇല്ല ഇപ്പൊ രണ്ടൂസായിട്ട് രണ്ടൂസം മുമ്പ് നല്ല മഴയായിരുന്നു ഇപ്പ് ഇപ്പൊ മഴ പെയ്യയില്ല ഒരു രണ്ടൂസായിട്ട് മഴ കൊറഞ്ഞണ്ണു
പിന്നെ എന്തൊക്കെ ഓഹ്
അവിടെ എങ്ങനെണ്ട് മഴൊക്കെണ്ടോ
ഇവിടെ ചെറുതായിട്ട് മഴണ്ട്
ആഹ് അത്ശരി അതങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ സുഖല്ലേ
വീട്ടിലൊക്കെ സുഖം തന്നെ
ആഹ് പിന്നെ എങ്ങനെ ഈ ട്രിപ്പ് പോയിറഞ്ഞ് എവിട്ക്കാ പോയീര്ന്നപ്പോ ഇപ്പോ
അതിവിടെ വയനാട്ടിലന്നെ ഞാൻ ഇവിടെ വയനാട്ടിലല്ലേ അപ്പൊ ഞങ്ങൾവിടെ ഫാമിലി മൊ ത്തായിട്ട് വയനാടന്നെ പോയി
ആഹ് ആഹ് അത് ശരി ആഹ് ഇയ്യ് അമ്മളെ പഴേ ഫ്രണ്ട്സിനനേ കാണല്ണ്ടോ ആരെങ്കിലും കണ്ടിരുന്നോ പ ഈ കൊർച്ച് ദൂ
ഞാന് നമ്മളഫ്രണ്ട്സ് ഓരെ കല്ല്യാണല്ലാം കഴിഞ്ഞീല്ലേ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഷഹനാനെ
ആഹ് അത് ശരി ആഹ് ഞാന്ങ്ങനെ എപ്പളും കരുതും ഞമ്മക്ക് ഫ്രണ്ട്സാളെല്ലാരും കൂടെ തട്ടിക്കൂട്ടിയിട്ട് ഒരു ടൂറ് പോവായിരുന്നു ട്രിപ്പ് പ്പ് പോവായിരുന്നൂന്ന്
ആഹ് അത് അടിപൊളിയിക്കും
വയനാട് വയനാട് ഞങ്ങനെ ഞാൻ കൊർച്ച് ലോങ്ങാവോണ്ട് എനിക്കുന്നന്റെ വീട്ടിലേക്കങ്ങനെ വരേര്ന്നുല്ലേ ന്നാ നമ്മക്കെല്ലാ സെറ്റായി പോവായിരുന്നുന്നാ
പിന്നെ ഇവിടെ ഈ വയനാട്ടിലില്ലേ നമ്മളെ എന്താ ബാണാസുര സാഗർ ഒക്കെ കേട്ടിട്ടുണ്ടോ ഇവിടെ ഇവട്ക്ക് വന്നിട്ടുണ്ടോ
ഇല്ല ഞാനാ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ലേയ്
ഇവടെ ഞങ്ങള് ബാണാസുരേലും അതുപോൽ ല്ല എടക്കൽ ഗുഹ കേട്ടിട്ടുണ്ടോ ആഹ് വിടൊക്കെ പോയത് എടക്കൽഗുഹയും പൂക്കോടും
ആഹ് അത് ശരി നി നിങ്ങടെ വീടിന് അനന്റെ വീടിന അടുത്താണോ പിന്നെ ആഹ് ചൂരൽമാര അത് ആ ത് ണ്ടായത്
ആഹ് എന്റെ വീടിന്റ എന്റെ വീടിന്റെ അടുത്തല്ല കൊറച്ച് പോണം എന്റെ വീടിന്റെ അടുത്ത് ഇവിടെ എടയ്ക്കൽ ഗുഹ എന്റെ വീടിന്റെ അടുത്താ.
ആഹ് അത് ശരി
ഉം
ഇ നമുക്ക്ന്ന് ഒരു ദിവസം ഒന്ന് എല്ലാരും കൂടെയ് എല്ലാ ഒന്ന് എല്ലാവർക്കും ഒന്ന് വിളിച്ചോ എന്റെ ഒരു നമ്പർ കോണ്ടാട് നമ്പേഴ്സ് ഉണ്ടോ ആരെങ്കിലുംക്കെ. ഫ്രണ്ട്സാളെ നമ്മള് ട്രിപ്പ് പോയത എല്ലാരും കൂടെ പിന്നെ പോയിട്ടേ ഇല്ല എന്ന എല്ലാരും കൂടെ ഒന്ന് കൂടിയിട്ട് ഇന്റെ വീട്ടിലേക്ക് അങ്ങനെ നമുക്കവടൊക്കെ അങ്ങനെ
ട്രിപ്പ്പോ പോവ്ന്ന നല്ല അടിപൊളിയല്ലേ എല്ലാരും കൂടെ ഒരുമിച്ചകുമ്പോ
ആഹ് ഇബട്ന്ന് എന്തേലും ബസ് എന്തേലും ഏ ഏ ഇത സെറ്റക്കിയിട്ടേ ഞങ്ങളെല്ലാരും കൂടെ അന്റെ വീടിന്റെ അങ്ങോട്ട് വരാം
പിന്നെ നമുക്ക് എല്ലാവരും കൂടെ അവിടീന്നങ്ങനെ ഇവിടെ ഏകദേശം സ്ഥലങ്ങളൊക്കെ നിനക്ക് അറിയ അറിയാലോ ല്ലെ?
ആഹ് എനിക്കും അറിയാം ഏകദേശം അറിയാം
ആഹ് അവിടെക്കെ നമുക്ക് പോയേക്കാ പിന്നെ വീട്ടിലെ വിശേഷങ്ങള് എന്ത ക്കെ കുട്ടിയ
വീട്ടില് വീട്ടില് നല്ല വിശേഷം തന്നെ.
ആഹ് ഉപ്പാക്ക് ഉമ്മാക്കൊന്നും കൊഴപ്പൊന്നുല്ലല്ലോ
പാക്കും ഉമ്മാക്കൊക്കെ സുഖം തന്നെ ഞങ്ങളെല്ലാരും ഒരുമിച്ചാ പോയേ
കൂടെ കൊടന്നാപ്പോ നമുക്ക് റിസോർട്ടക്കെ ഇണ്ടാവൂല്ലേ
ആഹ് ഇണ്ടാവൂലോ നമുക് ക്ക് ഈ വയനാട്ട്ക്ക് വാ വയനാട്ട് വയനാട് അടിപൊളി ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ
ആഹ് അത് ശെരി അപ്പൊ സ്റ്റേ ചെയ്യാനുള്ള തരത്തിൽ വരാ.
സ്റ്റേ ചെയ്യാൻ വേണ്ടി വാ എന്നിട്ട് ഇവിടെ ഒരു ഒരു ഒരാഴ്ചൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാ
ആഹ് അങ്ങനെ ചെയ്യാന്നാ
പിന്നെ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാ
ആഹ് ഫുഡൊക്ക ഒന്ന് കഴിച്ചു നോക്കാലോ പിന്നെ ഒരു ദിവസം നീ ഇങ്ങട്ട്‌ വരോണ്ട് ഞങ്ങളെ നാട്ടിലൊന്നും കാണാലോ ഇവി നമുക്ക് ഫാമിലിയ ആയിട്ട് വന്നാൽ മതിയേ അല്ലെ ഞങ്ങള്
ആഹ് അങ്ങോട്ട് ഒരു ദിവസം വരണം
ആഹ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാല അവിടെപ്പ എങ്ങനെയാണ് കാലാവസ്ഥ തണുപ്പ
ഇവിടെ തണുപ്പാണ് ഇവിടെ നല്ല തണുപ്പാണ് രാവിലെ നല്ല മഞ്ഞുണ്ടാവും
ആഹ് അത് ശെരി അപ്പൊ അതിനന് അനുസരിച്ചള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിട്ട് പോരണം ഞങ്ങള്
ആഹ് അതന്നെ അവിടെ വന്നിട്ട് അവിടൊക്കെ പോവാ
അത്ര വലിയ തണുപ്പൊന്നുല്ല മഴ പെയ മഴ ഇണ്ട്ന്ന് കരിതീട്ട് നമുക്ക് അത്ര കളിക്കാൻ വറ്റ തണുപ്പോ അങ്ങനെയൊന്നും ഇല്ല ഒന്ന് വെയില വെയിലായ പിന്നെ ആ മഴക്കെ പോയ് പോയി ഒന്ന് മഴ പെയതോ വെയിലായാലേ
ആ അല്ല അവിടെ വന്നിട്ട് നമ്മള് എവിടേക്കാ പോവാ
ഇവിടെ നമ്മള് എന്താണ് ട്രെയിനാണ് വര്ണേച്ച അവിടെ ചെറുകാരെ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോയി ഇറങ്ങിയിട്ട് അങ്ങനെ
ആഹ് ആഹ്
പോരാ നേരിട്ടിട്ട് വണ്ടി പിന്നെ കാറിലൊക്കെ അങ്ങനെ പോരാണെങ്കി നമുക്ക് അയ്നൻസരിച്ച് ബസ്സൊക്കെ ആണേ ബസ്സ്ന് നേരിട്ടവ്ട്ന്ന് ബസ്സ്ണ്ട്. അവിടെ ഇപ് ഇങ്ങനെ ഓരോ സൂപ്പർ ഫാസ്റ്റേള് ഇണ്ടാവൂല്ലേ അങ്ങനെയൊക്കെ പോന്നാല്
ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആഹ് അടിപൊളി അല്ലേ അവിടെ ഏതൊക്കെ ഇള്ളത്?
ഇവിടെ ഇപ്പൊം അങ്ങനെ പറയാണെങ്കിപ്പൊ ബീച്ച് ഐറ്റംസ് അങ്ങനെ ബീച്ചിക്ക് പോവാ അങ്ങനെയെക്കെ യൊള്ള ഇത്ണ്ട് അതുപോലെ കോട്ടക്കുന്ന്ന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗണ്ട് പിന്നെ അങ്ങെ കൊറേ ഒരുപാട് സ്ഥലങ്ങള് ണ്ട് പക്ഷെ ഇങ്ങളെ വയനാട്ടില് പിന്നെ ഞമ്മളെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കൊറവായിരിക്കും ഈ ഭാഗത്ത്ക്കേ ഈ ഏരിയ
ആഹ് ആഹ്.
പല കാര്യങ്ങളുള്ള
അത് ശരിയാ. ഇവിടെ വയനാട്ടില് കോടമഞ്ഞും അതുപോലെ
ക്കെ കാണാന് നിങ്ങളെ നാട്ടില് വര് എല്ലാരും. അങ്ങനെല്ല ല്ല ഇയ്യൊക്കെ എന്താണ് അങ്ങനെയൊക്കെ പോവ്ണെ അയ്ക്കാവ്ണത് എപ്പളും കാണാ ല്ലെ? നിന്റെ വീട് അവിടെത്തന്നെ ആവോണ്ട് ളൊക്കെ.
അതന്നെ.
ആഹ്. ഏഹ് ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ മോശാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവല്ണ്ടോ?
പക്ഷെ അവിടെ അവിടെല്ലാം നല്ല ചൂടല്ലേ? ഇവിടെ അങ്ങനെ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാ. വയനാട്ടിലെ ഉം
അത് ശരി. പിന്നെ എന്തെക്കെ വിശേഷങ്ങള്? കൊഴപ്പൊന്നുല്ലല്ലോ?
പിന്നെ നല്ല വിശേഷം തന്നെ. എന്നാ ഒരൂസം വാ വരണേ. ഞാനങ്ങോട്ടും വരാം.
ഏഹ്
ഞാനങ്ങോട്ടും വരാ. അവിടെ ചൂട് കൂടുതലാണ്ല്ലേ?
ആഹ് ഇവ്ടെ ചൂട് കൂട്തലാ. ഇപ്പ തണുപ്പ്ണ്ട്. പിന്നെ ഇപ്പൊ
അല്ല അവിടെ ഉം അവിടെയാണോ ഈ നെല്ലിയാമ്പതി? നെല്ലിയാമ്പതീന്ന് പർഞ്ഞ സ്ഥലം അവിടേണോ?
ആഹ് അതെ അതെ അവിടെ ഇവിടെ തന്നെണ് നെല്ലിയാമ്പതി ഇവിടേ. അങ്ങനെ ഒരുപാട് സ്ഥലം ഇപ്പൊന്നെ കാണാറുണ്ട് പക്ഷേ
അവിടെങ്ങനാ അവിടെ എന്താ കാണാന്ള്ളത്? മലയൊക്കെയാ? മലയും കുന്നൊക്കെ.
വ നിങ്ങളെ പോലത്തന്നെള്ള ആഹ് മലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങള് ഇങ്ങനെ ഏഹ് താഴ്ന്ന് എറങ്ങിയിട്ടുള്ള പരി പ്രദേശങ്ങളല്ലേ അവിടെ ഇള്ളത്? ങ്ങോട്ടൊ സംഭവങ്ങളൊക്കേയി
അല്ല അവിടെ അവിടെത്തന്നെ നമുക്ക് ഹോം സ്റ്റേയും ഏഹ് ഒക്കെണ്ടോ റിസോർട്ടുകളൊക്കെണ്ടോ?
ആഹ് അങ്ങനെ ഇണ്ടേ. അങ്ങനെക്കൊരുപാട് റിസോർട്ട്ണ്ട് ഇബടെപ്പോ.
ആഹ് അങ്ങൻത്തെ സ്ഥൽ
ആദ്യൊന്നും ഇണ്ടായിന്നില്ല. ആദ്യൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. എന്ന് വച്ചാല് ഇവിടെ അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസല്ല. ടൂറിസ്റ്റ് പ്ലേസില് അയിന് നമ്മളിവിട്ന്ന് പൊർത്ത് പോവാ യ്യ. ടൂറിസ്റ്റായിട്ട് ടൂറിൽ പോവാനായിട്ടും പൊർത്തു പോണം. നമ്മളെവടെ അത്ര വലിയ പ്രകൃതിയായിട്ടും അത്ര വല്ല്യ ഇതില്ല. ഇപ്പൊ പാർക്കുകളൊക്കെപ്പൊ ആൾക്കാര് സെറ്റ്യ്യ്ണ്ട്. അധികം പേരും പാർക്കൊക്കെ സെറ്റയ്തിട്ട് അതേപോലെ ടൂറിസ്റ്റ് റിസോർട്ട് ഒക്കെ കാടുകളൊക്കെ ഇതാക്കിട്ടായാലും ക്കെ റിസോർട്ട് കൊടുക്കാ അതിപ്പോ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ.
ആഹ് മൻസിലായി. അവിടെ പണ്ട് ഉം എപ്പളോ എൻ്റെമ്മച്ചി വെല്ലിമ്മ അവിടെ വന്നിട്ട്ണ്ട്. അവിടെന്തോ ആയുർവേദ ചികിത്സ ക്കൊക്കെ നല്ലതാന്ന് പർഞ്ഞിട്ട്.
ആഹ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസൊക്കെ നിങ്ങളവിടുത്തേനേക്കാളും ഉഷാറ് ഇവടേണ് ട്ടോ. ഹോസ്പിറ്റൽന്റെ കാര്യങ്ങൾക്കും നല്ല നല്ല ഹോസ്പിറ്റൽസ്ണ്ട്. ആ ആ ഭാഗത്ത്ന്നൊക്കെ നന്നായിട്ട് ഇവട്ക്ക് ആളുകള് വരാറ്ണ്ട്. അത് ഞാന് എന്താണ് ഇപ്പോ. ഇപ്പ അടുത്തൊക്കെ പൊർത്ത് പോയി അന്വേഷിക്കുമ്പൊളൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോർത്ത് പോവുമ്പളൊക്കെ ഹോസ്പിറ്റൽലൊക്കെ അധികും പൊർത്ത് ല്ലാത്ത ആള്കളാ നമുക്ക് എന്തിന് ഹോസ്പിറ്റൽന്ന് പോവുമ്പളൊക്കെ പൊർ
അവിടെ അവിടെയാണോ ഈ മലമ്പുഴ ഡാമൊക്കെ അവിടെയാണോ?
ആഹ് അതെ അതെ മലമ്പുഴ ഡാമും എന്റെ വീടിന്റെ അടുത്തല്ല അത് വേറൊരു ഭാഗത്താണ് എന്നാലും ഇവിടെന്ന് കൊറച്ച് പോയാ മതി നമ്മളിപ്പോ ഒരു രണ്ട് ബസ്സിനൊക്കെ പോയക്കെ കയറി പോയാത്രേ ഉള്ളൂ
അടിപൊളിയാല്ലേ അവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ട് അവിടെ നല്ല എന്താ റോപ്പ് വേയും അതുപോലെ റോക്ക് ഗാർഡൻ ഒക്കെ ഒണ്ടന്ന് പറഞ്ഞിട്ട് ഉവ്വ് എന്താ ഫ്ലവേഴ്സ് ഒക്കെ ആഹ് അതന്നെ
അവിടെ മലമ്പുഴ നമ്മടെ അടുത്തല്ല എന്നാലും കൊറച്ച് ദൂ ദൂരെയാണ് അവിടെ കൊഴപ്പല്ല മഴ സമയത്തൊക്കെ പോയ മഴ മലമ്പുഴ ഡാമ് ഒക്കെ കാണാനേ അല്ലേ
ആഹ് ആഹ് ഈ നെല്ലിയാമ്പതി നെല്ലിയാമ്പതി ന്ന് പറയുന്നത് അവിടെ എന്താ ഊട്ടി ന്നാണ് അറിയപ്പെടുന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി അനിയത്തിക്കെ പോയിട്ടുണ്ടായിരുന്നു കോളേജിന്ന് ട്രിപ്പ് പോയപ്പോ
നെല്ലിയാമ്പതിന്നു പർഞാല് ഊട്ടിയ ഊട്ടി കൊടെക്കനാൽ അങ്ങനെ ആണ് പറയാറ് പിന്നെ
തേയില തോട്ടങ്ങളൊ കൊടമഞ്ഞൊക്കെ ആയികുംലെ അവിടെ
ആഹ് അവിടെ അവിടെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഊട്ടിയൊക്കെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഒള്ള സ്ഥലാണ് അല്ലെ അതോക്കെ നല്ല പ്ലേസ് ആണ് പക്ഷെ നമ്മള അടുത്ത് ആ ഏരിയ നമ്മളെടുന്ന് കൊറച്ച് വിട്ടിട്ടാണ് നമ്മൾ അയിനായിട്ട് ട്രിപ്പ് പോണ പോലെ പോകണം ഊട്ടിയൊക്കെ
ആഹ് ആഹ് പിന്നെ വേറെ ഏതൊക്കെ പ്ലേസ് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ള്ളത് നമുക്ക് പോവായിരുന്നു
പക്ഷേ ബസ്ന്ന് വച്ചാല് ഈ ഭാഗത്ത് വന്നാല് നമുക്ക് ട്രിപ്പിനായിട്ട് നമുക്ക് വണ്ടി ഒ ഒക്കെ എടു ട്ട് വേറെ പോകേണ്ടിവരും
ആഹ് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തു പൂവാ പ്ലാൻ ചെയ്തു പൂവാ
പ്ലേയ്സ്ണ്ല്ല.
ആഹ് ആഹ്.
നമ്മളിപ്പോ ഇവിടെ ഉൾ ഉൾഗ്രാമാണ് നമ്മള്ളെ വീടേയ് ഉൾഗ്രാമിലാ
ഗ്രാമാവുമ്പോനല്ല അടിപൊളിയല്ലേ മൈയ്
ആഹ് മൈൻഡ് ക്കെ നല്ല റ്റാണ് അല്ലാതെ നമ്മള് ഇതൊന്ന് ഇങ്ങനെ പൊർത്ത്ന്ന്ള്ള വണ്ടിയാളെ തെരക്കുംവഅങ്ങനെയൊന്നുല്ല. അതോണ്ട് നല്ല ഇപ്പൊ ഇങ്ങനെ പാടം തോട്, പുഴ അങ്ങനെയെക്കെയ്ണ്ട് അയ്നൊക്കെ അങ്ങനെയെക്ക്ള്ള് സംവിധാനം കണ്ടെച് നമ്മക് എട്ക്കും പോ ണ്ട നമ്മളെ നാട്ടിലെന്നെ ഇഷ്ടം പോലെ നല്ല താണ് യിട്ട കാര്യങ്ങ
ക്കെ ണ്ടാവുല്ലേ
ആഹ് ച്ചാ ആഹ് വെള്ളച്ചാട്ടൊക്കെണ്ട് വെള്ളച്ചാട്ടൊക്കെയ്ണ്ട് അങ്ങനെയെക്കെള്ളക്കെ നമ്മൾക്ക് ബടെ ഇറ ഇങ്ങനെ ഇറാ പാർക്ക് അതേപോലെ അതുപോലെ കുറേ പാർക്കുകൾ ഉണ്ട് ചെറ്യേ ചെറ്യേ ചെറിയ ചെറിയ പാർക്കുകള് ഒറ്റംസ് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഈ മല മല ഏരിയയിലാണ് അങ്ങനെ ഇണ്ടാ വിഭജ്ച്ച്ട്ട്ള്ളതേ
ആഹ് എന്താണേലും ഒരൂസം വീട്ട് ഇവട്ക് വാ വയനാട്ട്ക്ക് വാ വടെഅമ്മ ക്ക് പൊളിക്കാ പോയിറ്റ് എല്ലാ സ്ഥലത്തും പോവാ.
ത്തം എല്ലാരിം ക്കൂടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിന്റെ ഫമിലി എല്ലാരിം കൂട്ടിയിട്ട് അങ്ങണ്ട് വെരാ
ആഹ് ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിറ്റ് വാ ന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാലോ.
ആഹ് അപ്പൊ അങ്ങണ്ടു ഇങ്ങണ്ട് പോരുമ്പോ പിന്നെ നിനക്കും ഫാമിലിക്കും വേണെങ്കിൽ ഞങ്ങടെ കൂടെ പോരും ചെയ്യാ ഏ ന്നാമ്മക്ക് അങ്ങനെ ഒന്ന് സെ റ്റാക്കിയോക്കാ ഞാൻ പ്ലാൻ ചെയ്തിട്ട് എല്ലാരോടും പർഞ്ഞിട്ട് വിളിക്കാട്ടോ ഇയ്യ് വിളിച്ച് ഏതായാലും ഭയങ്കര സന്തോഷയി ട്ട്ണ്ട് ഞാൻ കൊറെ കാലായി ഞാൻ നിന്നോട് സംസാരിച്ചിട്ട്
ആഹ് ഞാനില്ലേ ഇന്നലെക്കെ വിളിക്കണം വിളിക്കണം വിചാരിച്ച് റ്റേയ്ന്ന് പിന്നെ ട്രിപ്പ് അയ്ഞ്ഞ് ഇന്ന് രാവിലാണ് എത്തിയേത്
എന്റെ ഫോണ്ന്ന് ന്റെ നിന്റെ കോൺടാക്ട് നമ്പർ പോയേയ് അതേ പിന്നെ ഞാ വിളിക്കാര്ന്നത് വിളിക്കാന് പിന്നെ ഇപ്പൊ ഈ നമ്പറ്
ഞാനില്ലേ നമ്മളെ പഴേ ഫ്രണ്ട്സിൻന്റെ അന്റെല് കൊറേ നമ്പറൊക്കെ മിസ്സായില്ലേ അതൊക്കെ ഞാൻ വിട്ടെരാട്ടോ
ആഹ് അയ്ക്കോട്ടെ ന്നാ നമ്പറൊക്കെ വിട് ട്ടോ ഞാ അവരോടൊക്കെ ചോയ് ക്കട്ടെ ഇയ്യും കൊർച്ച് ഫ്രണ്ട്സിലോൽക്ക് വിളിക്കു ട്ടാ ആഹ് പണികളൊക്കെ കഴിഞ്ഞിട്ട് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ഭക്ഷണം ട്ട് അവരൊക്കെ ഒറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്ക് ആണ്
ആഹ് ആഹ്
ന്നാ അയ്ക്കോട്ടെ ഞാൻ എല്ലാവും സെറ്റ് ആക്കിട്ട് വിളിക്ക ട്ടോ വര്നം ഞങ്ങള് അന്റെ അന്റെ ലൊക്കേഷൻ ഒന്ന് വ്ടോണ്ടുട്ടോ
ആഹ് ലൊക്കേഷൻ ഞാൻ വിട്ടെരാ
ആഹ് ആയ്ക്കോട്ടെ ന്നാ ശെ
അന്റെത് ന്നാ ഇങ്ങോട്ടും വിട് ട്ടോ നമ്മ്ക്ക് പോവാലോ അവിടെ വരാലോ
ആഹ് ആയ്ക്കോട്ടെ ഇന്നാ ശരിന്നാ എന്താ ആയാ